എ അ നല്ലർത്താനം നല്ല വിശേഷം ഉം പോത്ത് ബിരിയാണീ പിന്നെ പോത്ത് എർച്ചി അമ്മള് ആദ്യം വേവിക്കണം വെർ ചി പിൻ പിന്നെ മഞ്ഞപ്പൊടി ഉപ്പും പിന്നെ മസാലക്കളൊകിട്ടാണ്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ടാണ്ട് നല്ലോം ആദ്യം വേവിച്ച്യ നിട്ട് പിന്നെ ഏ വലിയ ഉള്ളില്ല്യെ
ആ
വല്ല്യഉള്ളി കട്ട് ചെൾയ്ത് വെക്കാ ഐക്ക് ചെറ്യുള്ളി, ചി പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് മിക്സിയിൽ ചേർന്ന നന്നനെ ഒന്ന് അര്ച്ചെടുക്കാ പിന്നെ തക്കാളി എരിയാ പിന്നെ കറിവേപ്പില, മല്ലിച്ചെപ്പ്, പുദീന അങ്ങനത്തൊക്കെ എടുക്കാ പിന്നെ തൈരും അങ്ങനെ ആദ്യം ഉള്ളി വയട്ടിട്ട് അയ്ക്ക് ഓഓ ഈ അര് ചച്ച പേസ്റ്റുകള് മിക്സ് എയ്യ്ത് നല്ലോ വാട്ടി എടുക്കാ പിന്നെ തക്കാളി ഇട്ടിട്ട് അ അതും നല്ലോ വയ് വറ്റി എടുക്കുക.
ഉം
ആ പിന്നെ ഐക്ക് ഏ അമ്മള് മ പൊടി ഈയ എന്താ കറിവേപ്പിലേം മറ്റെ മല്ലി ചെപ്പ്, പൊതീന അതൊക്കെ എടുത്തിട്ട് വയ്റ്റിടുക്ക. പിന്നെ ഐക്ക് പൊടികൾ ഇട കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുറയിച്ചെട തോനൊന്നും വേണ്ട. കൊറച്ച് അമ്മളെ എർച്ചില് ട്ട്ണല്ലൊ അപ്പൊ തോന വേണ്ട പിന്നെ ബിരിയാണി മസാല ഇടണം തൈര് ഒയ്ക്കണം ഏ എന്നിട്ട് പിന്നെ ഏ് ഏ എർച്ചി ഒ നല്ലോ വാട്ടി എടുത്തിട്ട് അയിന്റെ ചോവ പോവണൊട്ടോ ഒരു കുത്തലുണ്ടാവുല്ലോ
ആ ആ ആ
ന്നിട് ഈ എർച്ചിയൊക്കെ ഇട്ടിട്ട് നല്ലോ എളക്കി കൊടുക്ക എളക്കി കൊട്ത്തിട്ട് പിന്നെ അത് മാറ്റി വെക്കാ.
ഉം ഉം
ചോറൊക്ക
ആ
അ ഒരു പാത്രത്തില് വെള്ളം വെച്ചിട്ട് അതില് ഏ നമ്മളാദ്യം ഏലക്കായും പിന്നെ പട്ടയും പൂവൊക്കെക്കെ ഇടും. എന്നിട്ട് അരിയയിക്ക് കെക്കിടും
ഈ ചെലൊരു ഈ ഇത്ള്ളുണ്ടല്ല എന്താ പറയാ ക്യാര
ആഹ ക്യാരറ്റ് ഒക്കെ അയിക്കിടും ഈ വെള്ളത്തിക്ക് ഇടും ക്യാര ക്യാരറ്റ് ഇടും ഉപ്പു ഇടും അങ്ങനെ അരി വെന്തിട്ട് നമ്മള് സാദാ ഊറ്റല്ലോ കൊട്ട പിന്നെ കൊട്ടക്കൈൽ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഊറ്റിട്ട് ഊറ്റെടുക്കും ഊറ്റി എടുത്തിട്ട് പിന്നെ നമ്മള് ഈ മസാല കൂട്യച്ച എർച്ചില്ലേ അയിന്റെ മോള് ചോറി ഇങ്ങനെ ഇടും
അല്ല ആ ഇറച്ചിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ വിരിക്കുവോ
ആഹ് ഇറച്ചിന്റെ മുകളില് അങ്ങനെ വിരിക്കണോലുണ്ട് വായൻ്റെ എലൊക്കെ വിരിക്കണോല്ണ്ട്
ഉം ഉം
ആ വിരിക്കണം എങ്കിൽ വിരിക്കാം ഞാൻ വിരിക്കലൊന്നുമില്ല ഉം ആഹ് അങ്ങനെ പിന്നെ ഇത കി വെക്കും
ഉം ഉം
ചോറൈമക്ക് ഇട്ടിട്ട് അമർത്തി വ ദമ്മാക്കി വെക്കും
ഉം എന്താ വെക്കല് അപ്പ ദമ്മിന് അ
ആ അങ്ങന എന്ത വലിയ കല്ല് എന്തേലും വെക്കും അമ്മയൊന്നുല്ല പക്ഷേ ആ ഞാ വേറെ എന്തെങ്കിലും ചെമ്പോ എന്തെങ്കിലും വെക്കും കേ ക്കും വള്ളത്തിന്റെ ഒക്കെ
ആഹ് ആ അങ്ങനെ വെക്കലേ
വള്ളാക്കി ണ്ടോ അങ്ങെന്തെങ്കും വിക്കും ന്നിട്ട് അ നമ്മള് തീയലോന്ന് കത്തിച്ചും
ആ ആഹ്
കൊർച്ചേരം ആവിയൊക്കെ ഒന്ന് വന്ത് മൊകൾ ക്ക്തട്ടാൻ വേണ്ടീട്ട്
ആഹ്
ന്നിട്ട് പിന്നെ അത് മ്മള് ഓഫ് ആക്കി വെച്ചിട്ട് പിന്നെ മ്മള് കൊറച്ച് ഉള്ളീം ഏഹ് ലോ വാ വാട്ടി ചോപ്പ് കളറാവും അയിക്കാണ്ടി മുന്തിരി ഇട്ടിട്ട് മാറ്റിവെ കരിവേപ്പിന്റെ എലൊക്കെ ഇട്ട് അഅ് മാറ്റിവെക്കും പിന്നെ ഞമ്മള് ഈ ചോറ് ദം തൊറക്കും ക്കുമ്പൊ വേറെ ചെമ്പി ദീക്കിങ്ങ് ചോറിങ്ങനെടുത്തിടൂലെ
ഉം ഉം ഉം
ആ അപ്പൊ ഈ ഉള്ളി അയിന്റെ കൂ ടെങ്ങനെ ഉള്ളീം ഐക്കിങ്ങനെ വിതറി കൊടുക്കും ഉള്ളീം അണ്ടീം മുന്തിര്യക്കെ ആ ചോർമ്മെ ചോറ്റ് ഇങ്ങനെട്ട് കൊടുക്കും അങ്ങനെ ചോറ് മാറ്റും അങ്ങനാണ് ബിരിയാ ങ്ങളവ ടെണ്ടാക്കല്
ഉം ഉം ഞാന് കുക്കർല് ഇപ്പ ഇണ്ടാക്കല് എന്താച്ചാല് എറച്ചി ഒന്നങ്ങട്ട് വേവ്ച്ചിട്ട് എറച്ചി കുക്കറിലൊന്നങ്ങട്ട് പോത്തിറച്ചിയാണെങ്കി അങ്ങനെ എറച്ചി വേവിച്ചും അല്ലെങ്കി കോയിൻ്റതാണെങ്കില് കോയിയൊന്ന് മഞ്ഞപ്പൊടീതുട്ട് ങ്ങാണ്ട് വേ ച്ചിട്ട് പിന്നെ നമ്മള ഗ്രേവിയൊക്കങ്ങനാക്കിട്ട് ചെല പ്പം ആ ചോറും തന്നെ കുക്കറില് അങ്ങനെ ഇതാക്കു അല്ലെങ്കി അടുപ്പത്ത് ഞമ്മള് ഈ പറഞ്ഞമാരി എന്താ തളുപ്പിച്ചൂറ്റിങ്ങാണ്ട് പിന്നെ അങ്ങനെ ദമ്മിട്ട് വെക്കും കൊറച്ചേരം ഉം ഉം
ക്യു നോക്കി അതാമ്പൊ ഒട്ട ഒറ്റ ത്തതാവുലേ
ആഹ് ഞാന് വിസിലടിപ്പിക്കാതെ അതല്ല വിസിലടിപ്പിക്കാതെ ഇല്ല വിസിലട്പ്പിക്കാതെ ചോറ് ആണ്ട് മാറ്റിയെക്കും വിസ് ലടിച്ചരുത് വിസിലടിക്കാനേരത്ത് ഓഫാ ണം പിന്നെ അമ്മള് വെള്ളം അരീന്റെ പകുതിയാണ് വെള്ളം ചേർക്കല് നമ്മളെത്ര നായി പ അരിട് ഇണ്ട് അയിന്റെ പകുതി ചെലപ്പോ ഞാൻ അയ്ലേറെകൊറച്ചുംകൂടി കൊറക്കും ചോറമക്ക് കൊറച്ച്തായി കിട്ടാന് അപ്പൊ പിന്നെ കൊഴപ്പല്ലാ ട്ടും നേരത്തൊന്ന് പെട്ടെന്ന് ആവ് പ്പും ചെയ്യും അട്പത്ത്ങ്ങനെ വെച്ച് താക്ണെക്കായ്ലും വേഗം
ആ
നെയ്ചോറൊക്കെ ഞാൻപ്പന്ന് നെയ്ച്ചോറൊക്കെ കുക്കറിലങ്ങനെ ഇണ്ടാക്കിയതാ
ആ ഓ തട്ടിക്കൂട്ടി നെയ്‌ച്ചോറൊക്കെ ഞാൻ അങ്ങനെ ഇണ്ടാക്കും എന്തേലും പരിപാടിയൊക്കെ ആവുമ്പ പിന്നെ ഞാൻ അടുപ്പത്ത ഇണ്ടാക്ക
ഒന്ന് ഒന്നും വേറിട്ട്ങ്ങാണ്ട് അങ്ങനെ കിട്ടും ചെയ്യും അരി ചോറ്
ആ ഫുള്ള് വിസ്‌ലടി ക്കാതെ ഓഫ് ആക്കിയേണ്ടോ.
ത്ത് ചെന്ന് ഓഫാക്കും.
ആഹ്
എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഇതാക്കും, ആ വിസിലിന്റത് പോ നമ്മളെ ആവിപോവൂലോ കുക്കറിലത്തെ.
ആഹ്
ആവി പോയിട്ട് പിന്നെ നമ്മള് വലിയൊരു പാത്രത്തെ കൊണ്ടാകും, മറ്റേ കുക്കർ തന്നെ ഇട്ടക്കാണെങ്കിൽ വേവ് കേറൂട്ടോ, കാരണം അതിൽ ഇങ്ങനൊരു. തിങ്ങി നിക്കല്ലേ.
ആഹ് ആഹ് ഞ ഞാൻ ഇതുവരെ കുക്കറില് ഇണ്ടാക്കിയിട്ടില്ല. ബിരിയാണി ഒന്നും നെയ്ച്ചോറ് ഇണ്ടാക്കൽ.
ആഹ് ഇന്നിപ്പോ ഞാൻ നെയ്ച്ചോറും കോഴിക്കറി ഒക്കെ കുക്കറ് തന്നെ വേഗ. ഹല ഹലോ
എന്തൊരു സൗണ്ട് വരുന്നുണ്ടെന്ന് എന്തോരു സൗണ്ടാ കേക്ക ക്കണത് എന്തൊരു സൗണ്ട് ഒരു ഇതുമാരി. ഇപ്പ ഓക്കേ നേരത്തെ എന്തോരു സ് സൗണ്ട് ഇങ്ങനെ കേക്കുന്നില്ല, ആഹ് കേക്കുന്നുണ്ട് ഇപ്പൊ കേക്കുന്നുണ്ട് നേരത്തെ വേറെ എന്തൊരു സൗണ്ട് വന്നു.
അതെന്താ ഇന്റെ അടുത്തൊന്നുമില്ല ഞാൻ ഒറ്റക്ക് ഇവിടെ ഫ്രീയാ.
ഒരു മ്യൂസികൊക്കെ കേക്ക്ണമാരി എന്തോ ഒരു ഞാൻ എന്താപ്പത്‌ കേക്ക്ണെ കര്തി ‌
എഹ് ഹെ ഹെ ഔ
നിക്കറീല ആഹ് എന്തേ അറീല അങ്ങനെ വന്നു ചെല്പപ്പ ഈ ഇതിന്റെന്തെകിലും നെറ്റ്ന്റെന്തെങ്കിലും
ആഹ് ആഹ് അതും അറീല ആഹ് കുട്ട്യേകൊക്കെ ഫുഡ്‌ കൊടുത്തോന്ന ട്ട്
ആഹ് മോള് നേരത്തെ മരുമിന്റെ വാങ്ക് കൊടുത്തപ്പത്തിന്റെ ചോറ് തിനക്ക് തിന്നു
നേരത്തെ കഴിക്കുന്ന ആൾക്കാരാ
അതല്ലേ ഓള് വിശക്കണ് പറഞ്ഞ അപ്പൊ വേമ് കൊടുത്തു അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റക്ക് കൊടുക്കല് ഇന്ന് ബാങ്കൊന്നും കൊടുത്തിട്ടില്ല ആറ് ഇരുപതൊക്കെ ആയപ്പോ തന്നെ എനിക്കൊന്ന്‌ വിശക്കനുണ്ട് കാരണം അപ്പൊ പിന്നെ വിശന്നപ്പോ വേഗം കൊണ്ട് കൊടുത്തു അപ്പൊ അത് കഴിഞ്ഞിക്കണ് ഇപ്പ എന്നിട്ട് എനിക്ക് കുടിക്കാൻ എന്തേലും ഉണ്ടാക്കി തരുവെച്ച് നടന്നു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഉം ഉം ഉം ഓർക്കും ഓരേ ഓരേ ഇതല്ലേ
ആ
ഉം നേ രത്തെ കിടന്നുറങ്ങാനൊക്കെ പാ അണ്ട് നേരത്തെ എനീശണ്ടേ എന്നൊക്കെ പറയുണ്ട്
എണീച്ചോ രാവിലെ
അതാണ് രാവിലെ എനീച്ചും കിട്ടൂല ചായും കടിയും കുടിച്ചാനാണെങ്കി അങ്ങനെ പറഞ്ഞു ഏഴ് മണിയാവുമ്പോത്തന് വിളിച്ചണേ ആ എന്നമ്മേ നീച്ചട്ട് കിട്ടണ കൊറ കുച്ചു പണിയാണ് കൊറച്ചും കൂടി ഉറങ്ങട്ടെ ഞാൻ കുറച്ചും കൂടി ഉറങ്ങട്ടെ അത് പറയുമ്പോ നമക്ക് അത് കേക്ക ക്കുമ്പം നല്ല സങ്കടമാണ്
ആയി അത് ഈ മഴേന്റെ തണുപ്പത്ത് നേരൊക്കെ ആവുമ്പോളേ
ആ
ആ കുളിക്കുവോ ഓര് കുളിക്കാനൊക്കെ മടി കണിക്കാറ്
കുളിച്ചാ മേല് കൊള്ളും ഇപ്പ വൈകേരം ഞാൻ തലനച്ച് കുളിപ്പിച്ചു രാവിലെ ഞാൻ കെ മുടി കെട്ടണ്ടേ അപ്പ ഇത് രാവി തന്നെ ആവുമ്പോ നീച്ചങ്ങാട്ട് ആകും അപ്പൊ ഞാൻ ഇപ്പ തല ച്ച് കുളിപ്പിച്ചു ഇനി രാവിലെ പല്ലേക്കലും മേലഗലും അങ്ങനെ കാട്ടുള്ളൂ അല്ലാതെ നടക്കൂല രാവിലെ തല നനച്ചാല് ആ മുടി ന ച്ച് കെട്ടിപ്പോയാല്
ആ ഓല് നേരതെത്തേക്കും തിരിച്ച്
അതല്ലാ അങ്ങനെ പോയിട്ട് ജല ദോഷം വരുന്നുണ്ടായിരുന്നു ഇപ്പ ഇങ്ങനെ ആയപ്പോ അങ്ങനത്തെകൊയപ ഇല്യ
ആഹ
ഇങ്ങനെ ആദ്യം രാവിലെ കുളിപ്പിച്ചു പറഞ്ഞച്ചപ്പം തലൊക്കെ നനച്ചു പറഞ്ഞേച്ചപ്പം ഇങ്ങനൊരു വിഷയ ഓക്ണ്ടായി അപ്പൊ അയിന്നൊരു ചേഞ്ച് ഇങ്ങനെ മാറ്റിയപ്പം ഇപ്പൊ കൊഴപ്പൊന്നുഇല്ല
നല്ലതാ വന്നിട്ട് കുളിപ്പിച്ചാലോ
ആഹ്അപ്പംഅങ്ങനെചെയ്യാന്ന കര്തിതലനനച്ചുപോകുമ്പോ അതോണ്ടേകാരംആമുടി നനഞ്ഞ് വണ്ടിലും തന്നെ ഇങ്ങനെ വിങ്ങി പോകയല്ലേ എല്ലാ കുട്ടികളും ഇണ്ടാവൂലേ
ആഹ
ഫുൾഇര്ത്തല്ലേ
ആഹ ആഹ
ആ മുടി കട്ടി കുങ്ങാട് നീരെ റങ്ങണണ്ടാവും
അതിന്റെ മ മോക്ക് മുടിമല കെട കായം കട നിറഞ്ഞീ അങ്ങനെ മുടി കുഴിച്ചണ്ടേ മുടി കെട്ടിപ്പോ
ആഹ
ക കുളിച്ചാണ്ട് മുടി കെട്ടി പോവേ?
ആഹഅതന്നെഅങ്ങനെആകവുമ്പോളാണ്ഇണ്ടണതേആഹ ഇങ്ങനെ ചെയ്തോക്കാൻ പറഞ്ഞാ മതിയേ വൈകുന്നേരം തലൻക്ക
ആഹ
എന്നാ പിന്നെ ആഹ അങ്ങനൊവുമ്പോച്ചരി നമക്ക് രാവിലെകമ്പത് ഒത്തിരി മുടൊക്കെ ഒണങ്ങുംപ്രശ്നമല്ല ആഹ അങ്ങനെ തന്നെ നടക്കുള്ളൂ രാവിലെ പിന്നെ മേലേഗ്യാമതി
നല്ല മുടിണ്ടായിന എനിക്ക് സങ്കടം വെട്ടന അപ്പൊ മുഴുവൻ കായ
കായായിട്ട് കാര്യല്ലേഎനിക്കും ഇണ്ടനെ ആദ്യം മുടിൽഇങ്ങനെ മുടിൽ കായതേ മ നനഞ്ഞഇങ്ങനെ കെട്ടിപ്പോയി
ആ നമ്മള് ആഹ മുടി ആ ഒക്കെ നമ്മൾ നല്ലോ ശ്രദ്ധിക്കണ്ടെ ല്ലേ കുട്ടികൾതും അല്ലേ
ഉം പിന്നെ എന്താന്ന് വെച്ചാല് പേനൊക്കെ ഉണ്ടാകും സ്കൂൾ പോണ കുട്ടികള്
ആഹ അതണ്ടാവും ആ അതുംണ്ടാവും അത് ഓല് ഇങ്ങനെ വിയർപ്പിൽ ഇങ്ങനെ ഇരിക്കല്ലേ പിന്നെ കുട്ടളം
ആഹ് അതാണ് സ്കൂൾ ഇപ്പഴന്ന തല പേന കേട്ടോ ഇനി ഇപ്പോൊ രണ്ട ദിവസം വരെങ്ക ഒഴ്ചക്ക സ്കൂള ഇങ്ങന അടുപ്പിച്ച പോയി എന്നാണ്ടും ശനി ഞായറാവുമ്പോന്നെ തലേൽീരുമ്പോേന എടുക്കണ പരിപടിയാ
ആ പടിയൊക്കെ അങ്ങന്നെ ഞാ അങ്ങടെ ഇ ഇവിടെ ഞാപ്പ മദ്രസട്ടാ പോകുമ്പോ ഞാൻ രണ്ട് ചെർുപ്പ് എടുത്തേക്കല മുടി കെട്ടിറത്ത് കാണ്ട് ആരും ചെയ്യും അതിന്റെ കൂടെ പേനും നോക്കുന്നുവിനാട് പോന്നോളെ വിനായിന ആയിട്ട് പോലെ പിടിച്ചൊക്ക ഉണ്ടല്ലോ
അതന്നെ ഞാൻ ഉച്ചക്കയ്യല അങ്ങനെ
ആഹ
ഉം ശരിട്ടാ
എന്നാ ശരി
ആഹ